പറയൂ പറയൂ ആഹ ഇണ്ട് ഇണ്ട് ഇണ്ട്
എന്തൊക്കെ വിശേഷം
സുഖം
ഹലോ
ന്ത ആദ്യം ശരിയാക്കിന്നേ പിന്നെ ശരിയായിട്ടില്ല പിന്നെ രണ്ടാമത് ശരിയാക്കിയത അപ്പൊ വിളിക്കാൻ പറ്റിണ്ടായിരുന്നില്ല അതെ ഉം കുട്ടികളൊക്കെ
ഇവിടണ്ട്േ ഭക്ഷണം കഴിച്ചോ
കഴിച്ച് അവിടെ എങ്ങനെ കിട ക്ക അപ്പഴ അങ്ങനെ വിളിക്കണ ശരിയാണ് ശരിയായോ
ആ ശരിയായി
ഉം അത് ഞാന് ആ ഭാഗത്തക്ക് തല വെച്ച് കിടന്ന് ഇന്ന് ഞായറാഴ്ചല്ലേ കുട്ടികളൊക്കെ ഇണ്ട് ഇവിടെ അപ്പ ഇല്ലെങ്കി ഒരു ഇല്ലെങ്കി ഒര് ഒച്ചയും വിളിയും ഒന്നും ഉണ്ടാവൂല ഒറ്റക്ക് ഇങ്ങനെ കിടക്കായിരിക്കും ഒറ്റക്ക് ഇങ്ങനെ കിടക്കേക്കാ ആ നല്ല മഴ ഇന്ന് കൊറച്ചൊക്കെ ഇണ്ട് ഇന്നലെ കൊറച്ച് കൊറവുണ്ടായിരുന്നു
ഉം ഇന്നല അവിടന്നും മഴ ഇല്ലേഞ്ഞിട്ടോ ഇന്ന് നല്ല മഴ അപ്പൊ പുറത്തൊക്കെ കളിക്ക ളിക്കാനും ഇറങ്ങാൻ കഴിയാത്തോണ്ട് ഇവിടെ കിടന്നങ്ങനെ ഒരോ വികൃതിയട്ട്
ഉം
എന്റെ എന്റെ കുട്ടിയക്കെ എത്രയായി ഏ അത് ശരി
ഒന്ന് വല മൂത്തോള കല്യാണം കഴിച്ചിക്കണ്
അത് ശരി എന്നിട്ട് എന്താ ഭക്ഷണോ കഴിച്ചില്ലേ
ഭക്ഷണം കഴിച്ചേ ഭക്ഷണം കഴിച്ച് ചെറിയ സുഖലായ അപ്പ ഇവിടെ ഇങ്ങനെ കിടക്ക എന്നാ ഇന്ന് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കില്ല സുഖല്ല തണ്ട വേദനയാണ് ഡിസ്ക്ന് ചെറിയ പ്രശ്നംണ്ട് അപ്പൊ ഇങ്ങനെ കടക്കയാർന്നു കാര്യയിട്ട് ഹസ്ബൻഡ് ഉണ്ടായിരുന്നു അവര് പോവയും ചെയ്തു കാണിച്ചു കംപ്ലയിന്റ് ആരുന്നു മെയിൻ ഡോക്ടർണ്ടായാളെ കാണൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിട്ടുള്ളത്
അയിന് അപ്പൊ അതെല്ലാം എന്ത് പറ്റിയത് വീണ എന്തെങ്കിലും ചെയ്തീനയോ
വീണുക്കുണ് കൊറ മുന്നേ കൊറേ മുന്നൊന്ന് വീണൊക്കെ ചെയ്തുക്കണു പിന്നെ ഈ ഭാരം പൊന്തിച്ചു അന്നൊന്നപ്പ നമ്മള് നോക്കൂലല്ല കൊറ ആയി കൊറച്ചായി എന്താ തുടങ്ങിട്ടും അപ്പ അങ്ങനെ വേറെ യൂട്രസിന്റെ പ്രശ്നാണന്ന് പറഞ്ഞിന്നു ഫസ്റ്ററ്റ് അപ്പൊ അതാണെന്ന് വിചാരിച്ചങ്ങനെനടന്നു മരുന്നും കുടിച്ച് നടന്നു ഇപ്പ അടു അടുത്ത അറിഞ്ഞത് ഇപ്പൊ രണ്ടാഴ്ച ആയിട്ടള്ളു പിന്നെ അവര് എല്ലിന്റെ ഡോക്ടർ കാണിച്ചാ പറഞ്ഞിട്ട അങ്ങനെ കാണിച്ചിട്ട് ഇപ്പൊ ഇത് പറഞ്ഞ ഡെസ്കിന് കംപ്ലയിന്റണ് അപ്പൊന്ന് കൊറച്ച നേരൊക്കെ നീച്ച് നടന്ന കൊറച്ചൊക്കെ പണികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇളകിയപ്പ ഇവിടെ കടന്നതാ അന്ന് വല്യ ഇതൊന്നും ഉണ്ടാക്കില്ല അന്താണ് ഉ വന്ന് കഴിഞ്ഞാൽ ഇല്ല ഓ ഞാനും കുട്ടികള് മറ്റോള് അവിടെ അല്ലെ കെട്ടിച്ചിട്ടാണ് അപ്പ പഠിക്കുവാണ് ഉം ഉം പഠിക്കവാണോളു
ആ ശരി
പിന്നെ എന്തൊക്കെ വർത്താനം
ല്ലേ
ഉമ്
അപന്നെ അന്റെ വീട്ടിലേക്ക് പോയ്‌ കൂടായിനോ
ആ അപ്പൊ സ്കൂൾ മദ്രസയൊക്കെയില്ലേ
ആ ദൂരം ഉണ്ടാവകാരും അല്ലേ അവിടുന്ന്
അല്ലെ വരാനും പോകാനും പറ്റൂലേ വരാനും പോകാനും പറ്റൂല അത് ബുദ്ധിമുട്ടാണ് ബസ് മെണ്ടി ആഹ് അവിടുന്ന് ഇങ്ങോട്ട് പോരാന് പിന്നെ മദ്രസ്ന്ന് പറഞ്ഞാല് രാവിലെ ആണേ സുബയ്ക്കാണ്
ആഹ് ശരി
ആഹ് അങ്ങനെയണേ അപ്പൊ ബുദ്ധിമുട്ടല്ലേ
ആഹ് ആഹ് അതാണ് എടുത്തൊക്കൊയാണെങ്കി പിന്നെ അങ്ങനെ
ആഹ് എടുത്ത് ആഹ് പിന്നെ പിന്നെപ്പോ കൊണ്ടുന്നാക്കാനും കൊണ്ട അതിനെ പറ്റിയ ആൾക്കർ അവിടെ ഇല്ല ഇവിടെ ഇല്ല
ആഹ് അത് ശെരി
അതാണ് പിന്നെ ഇബടെ വന്ന് നിക്കാന്ന് പറഞ്ഞാൽ അത് ഒരുക്കും പറ്റണതല്ല അവിടെ നാത്തുവിനും ഇതു ഒക്കെ ഉണ്ടാവോണ്ട് ഇപ്പ പിന്നിപ്പൊ എല്ലാരും കൂടി വരട്ടെന്ന് ഓല് പടെ വന്നു നിക്കുലല്ലോ അപ്പൊ അത് അങ്ങനെ എങ്ങനെയൊക്കെ ആയിട്ട് എപ്പോഴും എറങ്ങുലാ അത് ഇന്ന് കുറച്ച് കൊറ ചൊന്നു കുമ്പിടൊന്നോരോക്കെ ചെയ്തു അപ്പ അയിൽ ഇണ്ടതായി വളരാത ഇങ്ങനെ മെയിലായിട്ട് നമ്മള് ഇങ്ങന അങ്ങനെ ഒക്കെ പണിയെടുക്കെണെ വല്യ കുഴപ്പം വരുല്ല ഉമ് ഇട്ട് നിർന്നാൽ എല്ലാണ് കൂടുതല് ആവുക
ആഹ് അത്ങ്ങനെ കൊറെ ആൾക്ക് ഞാൻ പറഞ്ഞിട്ട്ണ്ട് ഇന്റെ ഒരു ചങ്ങായിക്ക് അങ്ങനെ പറയുന്ന കേട്ട് പിന്നെ ഓള് എന്തോ വൈറ്റി വീണതാണ് ബാത്‌റൂമിൽ പിന്നെ തുടങ്ങിയിരിക്കുന്നാണ് വേദന
ആ
പക്ഷെ ഓക്ക് വീണപ്പോളോന്നും കുഴപ്പില്ലല്ലോ പിന്നെ എന്താ പോ ഫസ്റ്റ്ത്തെ കുട്ടിനെ വിശേഷം ആക്കിയപ്പൾ ആണ് ആയപ്പോൾ ആണ് ഓക്ക്‌ തോടങ്ങിയത് വേദന പോതും തല മുടി ഇളഗിട്ട് ഓളിങ്ങനെ പറയിനി ഉമ് ശ്രദ്ധിച്ചുകോണ്ട് യെതായലും നല്ലോ ഭാരം ഒള്ള ഒന്നും എടുക്കാനൊന്നും നിക്കണ്ട
കുത്തി ചൂണ് എടുത്തിട്ട് ഇങ്ങാനാ വേദനിച്ചു അവിടന്ന് കാത്ത വേദന ഇ നമ്മടെ വേദനയ്ക്ക് വേദനക്ക് ഇങ്ങനെ നമ്മ ഗുളികെടുത്ത് കുടിക്കാറ് അത് ഇതല്ലേ
ഏഹ് ഗുളികാ എന്തായാലും കുടിക്കരുത് വേദനയുടെ ഗുളികെ കുടിച്ചാലക്കെ കിഡ്നി ഒക്കെ അടിച്ചു പോം പറയണ കേക്കാം അതാണ് നന്നായി ട്ട് കുടിക്ക തന്നെ വേണ്ട
ഹലോ
അങ്ങെനെ വേദന നിക്കാതെ ആകുമ്പോ പിന്നെ എങ്ങനെയാണ് കൂടിക്കും ചെയ്യും ഹലോ
ഹലോ കേക്കണില്ലേ
ആഹ് ഇപ്പൊ കേൾക്കുന്നുണ്ട് മഴ ആയിട്ടാന്ന് തോന്നണല്ലേ റേഞ്ചിന് ആ നല്ല ഇടക്ക് ഇങ്ങനെ
ആഹ് അത് കാരണം ചിലപ്പോ ഫോൺ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കട ക്കുമ്പോ മാറണോണ്ടാവും ഉമ് കുട്ടികൾ ഉറങ്ങിട്ടൊന്നുംല്ല ഇങ്ങിട്ട് ഉച്ചക് ഒന്നും ഉറങ്ങൊന്നു ഇല്ല്യല്ലോ
ചെറുത് കഴിക്കണ് മറ്റോള് ഇവിടെ ഇണ്ട് വല്യോള് അവിടെ മുറ്റത്തേക്ക് ഇറങ്ങണം ഓക്ക്‌ കളിക്കാന് അവള് എന്ത ഇറങ്ങന് പക്ഷെ മഴയായകൊണ്ട് ഞാൻ ഇറക്കില്ല ഓക്ക് ജലദോഷം പനി ഒക്കെ ഉണ്ട്‌
ആ പനി എല്ലായിടത്തും കൂടി ഉണ്ട് ഇതികൂടെ
കളിക്കണേ ചളി വളള്ളത്തിലൊക്കെ ചാടി കളിക്കുക അതൊക്കെ ഓലെ കളി
പാനീ ചർദി വയറ്റുപോകേക്കയാണ് പുറത്തക്ക് ഇറക്കണ്ട
ആ അല്ല ഇറക്കിയിട്ടില്ല അപ്പൊ ഇവിടെ റൂം ഇവിടെ ഇട്ട് പൂട്ടത്തിയേക്ക എന്നിട്ട് കളറും പെൻസിലുക്കെ എടുത്തോടുത് അത് കൊണ്ട് ഇരിക്കുന്നുണ്ട് ചിത്രം വരച്ച്
ആ ആ സ്കൂൾ ഇല്ലാത്തപ്പോള് ഉള്ളവർക്ക് ഒന്ന് പുറത്തക്ക് ഇറങ്ങാൻ പറ്റാ അതാണേ അപ്പൊ മഴയാകുമ്പോ പറ്റുന്നില്ല ഉം
ചിന്നലോണ നല്ല വെയിലാണ്
ഉം ആ അങ്ങനെ മിനാന്ന് കൊറച്ചച് കമ്മി ഉണ്ടായിരുന്നെന് മഴക്ക് കുറച്ച്ണ്ടർന്ന് അപ്പ
ഇന്ന് രാവിലെ തന്നെ മാറിയേ ഉം അതന്നെ മഴ വെയുമ്പോ നമുക്ക് മഴക്ക കുറ്റം വെയിലയുമ്പോക് നമക്ക് വെയിലിനെ കുറ്റം
ആ അല്ലേ വെയിൽ ഒന്നകിട് അടച്ചാല് എന്തൊരു ചൂട്ന്നറിയോ
നല്ല ചൂടാ അപ്പൊ ഞാൻ പറയുന്നഉമ്മാനോട് ആയിശ് രാവിലെ തന്നെ മഴ ഞാൻ തിരുബണിലാ അപ്പ പറയ അനക്ക് വെയിലായ ചെറിയ ഇ എന്താ വെയി
അവാനെ ഏഹ് ഉം എന്റെ വീട്ടിലാ
അല്ല എന്റെറെ വീട്ടിലല്ല ഞാൻ ഇവിടെ ഇകാക്കാന്റെ വീട്ടില
ആരൊക്കെ ഇണ്ട് അവിടെ അതന്നെ ഒരുപ്പ ഇവിടെണ്ടായിരുന്നു ഒരുപ്പ പോയി ഒരു പെരുമ്പാവൂരാണ് അവര്ക്ക് ജോലി
അ അ അഹ് ശരി
അഹ് അപ്പ അവിടെ പെൺകുട്ടികള് നിന്ന് പഠിക്കണേ
ഉം അ അ അ അഹ് ശരി
അപ്പൊ അവിടെ കൊറെ കുട്ടികൾ അവിടെ നിക്കണ കുട്ടികൾ ഒകെണ്ട് അപ്പൊക്കെ മുഹർറത്തിന്റെ ഒഴിവായിട്ട് പോയതേന്നു അപ്പൊ ഇനി പൊക്കെ നാളെ രാവിലെ ഇന്ന് വൈകുന്നേരത്തേക്കും നാളെ രാവിലെയൊക്കെ ആയിട്ട് എത്തും അപ്പൊ ന്റെ മുന്നേ ഇവർ അവിടെ എത്തണം പോയി ഉച്ചക്ക് മട്ടൺ കഴിച്ചിട്ട് പോയി മ്
എങ്ങനെട് ബസ്സിലോ
ആ ബിസിന പോയിക്കണ് ആദ്യൊക്കെ വണ്ടിക്ക പോയിന്നത് വണ്ടിക്ക് പോയിട്ടേ കൈയിന ഒരു സൈഡ് വേദനവ ഒരു കൈ ഇങ്ങനെ ഒരുപാട് ദൂര ഉണ്ടാവ
ദൂരം ഓടിക്കാണ്ടായിട്ടില്ലേ മാറി ഓട്ടാനും ആൾണ്ടാവലല്ലോ
അണേ ഇല്ലല്ല അവന ഒറ്റക്കല്ലേ പൊന്നെ അപ്പോ പിന്നെ ബസിനാകുമ്പോ ഓല് സമയം വൈക്യലും കൊഴപ്പല്ല ആണക്കാണ്
എന്നിട്ട് എ എന്ന വെള്ളിയാഴ്ച വേരോ അതോ മാസത്തില് എങ്ങനെ വേരൽ
ല രണ്ടാഴ്ച കൂടുമ്പോ രണ്ടു ദിവസത്തിന് വരും രണ്ടു ദിവസം മൂന്ന് ദിവസത്തിന് വരും അങ്ങനെ ചെലപ്പോ വേഗണ് വെരും ചെലപ്പോ പർച്ചീസം കഴിഞ്ഞിട് എപ്പോള ആ അത്യാവശ്യം
ഇപ്പൊ പിന്നെ രണ്ട മൂന്ന് ദിവസോ ഒഴിവ് ഉണ്ടായില്ലേല്ലേ
ചൊവ്വാഴ്ച വന്നതേനു ഇങ്ങട്ടപ്പ വന്നാ പോയത് ഉം അവരുണ്ടെനു അന്നെ നേരെ നേരെ ചോറും കൂ കിട്ടാനൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലറെ ഞാൻ അവിടെ കടക്കുയും ചെയ്ത് ആ അങ്ങന കടന്നു ഞാൻ പോവാന്നും പറഞ്ഞിട്ട ആ ആഹ് അതാണ് ഇപ്പ ഇന്നലത്തെ വരെ അല്ല ഇന്നലത്തെ വര്ണ്ടാക്കും ചെയ് എന്നാലേ നമുക്ക് ഇറങ്ങി പോകുമ്പോ അങ്ങനെ ഇതാവുബോ ഓരഡങേർ
എടങ്ങാറാണ് അതിന് പറയു മനപ്പുർവ്വം അപ്പ നമ്മങ്ങനെ കാ
അല്ല അത് തന്നെയാണ് അന്ന് പിന്നെ അത്രക്ക് വതി എന്നോട് പുറത്ത നിന്ന് കൊണ്ടിരിരുന്നു അപ്പ അങ്ങനെ വേണ്ട പറഞ്ഞിട്ട് രാവില തന്നെ ചോറൊക്കെ വെച്ച് ചെറുതായിട്ടൊക്കെ അങ്ങനെ വെച്ചിണ്ടാക്കി കൊടുത്ത്
ആ അത് ശരി
പിന്നെ എന്തൊക്കെയാ വർത്താനം ഏ
പുട്ടിനോട്
ഉം
കോള് വരുന്നുണ്ടോ വേറെ
അതിനി എന്താ ചെയ്യാ കട്ട് ആയി പോയി
അത് എന്താ ചെയ്യാന്ന് വെച്ചാല്
എന്ന ആയികോട്ടോ നീ കാൾ എടുത്തോ
ആ ആക്കി ശരിയായില്ലേ ഹലോ